ആഎന്തെ
എന്ത് സുഖങ്ങനെ പോണ് എന്തൊക്കെ വിശേഷങ്ങള്
പ്രത്യേകിച്ച് ഒന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്നു എന്താണ്
മ്മാ ഇരിക്കാണ് പല ചായെല്ലാം കുടിച്ചോ
ആ ചായ കുടിച്ചു വ്ടെ കടി ആക്കാനായിട്ട് പ്പം ഇത്ര നേരം ഇവിടെ കരണ്ടൊന്നുല്ലാര്ന്നേ അപ്പം ആ കടിയിട്ട് ചായടെ കൂടെ കടിയാക്കാനായിട്ടങ്ങനെ ഉഴ്ന്ന് വടയില്ലേ അതിനായിട്ടുള്ള മാവും കാര്യങ്ങളൊക്കങ്ങനെ
സെറ്റാക്കിട്ടിരിക്കായിരിക്കുല്ലെ മഴ എങ്ങനെണ്ടവിടൊക്കെ
മഴ നല്ല മഴയാണ് ഇവിടെ ഭയങ്കര മഴയൊക്കെയ കാരണം എന്ന് വെച്ച കഴിഞ്ഞാ ഇപ്പ കറണ്ടും കൂടി ഇല്ലാ ത്തോണ്ടേ
ആ ആ ശരിയാണ് അതാണ് കരണ്ട് മഴ വന്നാലതാണ് കറണ്ട് പോകുമ്പോഴാണ് പ്രശ്നം
അതെ അതെ രാത്രിയും ഭയങ്കരായിട്ടൊക്കെ പോന്നുണ്ട് കറണ്ട് പോകുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതൊണ്ട് നല്ല ബുദ്ധിമു
ആ ശരിയ കറണ്ട്ല്ലെങ്കില് മഴ പെയ്താലും കുഴപ്പില്ലേനി കര് ണ്ട്ണ്ടായാല് പിന്നാ ബുദ്ധിമുട്ടുണ്ടാവൂല നമ്മക്ക് വെള്ളത്തിനായാലും വീട്ടില് വെള്ച്ചല്ലെങ്കിലും പുറത്തുരിട്ട് അത്തി ഇരിട്ടാകുമ്പോ പ്രയാസമായിരിക്കും
അതെ അതെ അതെ
ഉം എന്നിട്ട് മക്കളെല്ലന്താക്ക്ന്ന്
ഓടിക്കളിക്കയാണ് കൊഴപ്പം
ഉ കുത്തക്ക പറയ ഇിപ്പോ സ്കൂളല്ല അല അയ്നെക്കൊണ്ട് ഇവിടത്ത തന്നൊയിരിക്കും അല്ലല്ല ചെറുതൊന്നുമല്ല മക്കളൊക്കെ വൽപ്പള്ളന്ന ഒരാൾ ടെൻണോ ഒരാ അത് ശരി മൂന്ന് വയസ്സായിട്ടോ അപ്പ പിന്നെ അമ്മാട്ട് അപ്പൊ പിന്നെ ശ്രദ്ധക്കന്നെ വേ ത അല്ലേൂന്ന് വയസാവുന്ന ടൈ്
അതെ അതെ അതെ അതെ ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് കുറച്ച് നേരത്തെ എത്തിയതേ ഉള്ളൂ വര സമയം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ബുദ്ധി ഞങ്ങക്ക് ഇങ്ങോട്ടൊക്കെ ബസ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈയൊരു വഴിന്ന് പറയുമ്പോഴേ ഉള്ളോട്ടാ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ബസ് ഒന്നും ഇല്ലാത്തൊണ്ട് ഭയ ങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ന്ന് ഓട്ടോയിലൊക്കെയാ വന്നത് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വേടിക്കാനുണ്ടായിരുന്നു അ അതെ അതെ അതെ അപ്പം ചായയും കുടിച്ചിട്ടിങ്ങനെ ഇരിക്ക്ന്ന്
ബസ് ഇറങ്ങിട്ട് കുറെേ ഉള്ളോട്ടേക്ക് നടക്കുന്നുണ്ടാവും ലേ
അതെടാ ഉള്ളോട്ട് ആയതുകൊണ്ട് ന ല്ല ബുദ്ധിമുട്ടാ ബസ്സൊന്നും ഈ ഏരിയയിൽ വരത്തില്ല അപ്പൊ ഭയങ്കര പ്രശ്നാണ് ഞങ്ങക്ക്
അങ്ങനെയൊന്നുല്ല ബസ്സുകളൊന്നും
ഇവിടെ ഈ ഒരു സ്ഥലത്തായത് കൊണ്ട് ഉള്ളോട്ടും കൂടി ആയതുകൊണ്ട് ബസ്സുകളൊക്കെ നല്ല കൊറവ സമയം കാര്യങ്ങളൊക്കെ ഇനി ഒന്നൂടി അന്വേഷിക്കണം
മ് അല്ല ടൈമിങ്ങിന് ലൈൻ ബസ്സെല്ലാം പോകുന്നുണ്ട് ചിലയിടത്തൊക്കെ അപ്പൊ പിന്നെ ആ സമയത്ത് ഇറങ്ങുന്നട്ടതാവുമ്പോ പ്രയാസംണ്ടാവൂല എന്നിട്ട് ആതാ പ്രിപ്പറേഷന് വടൊക്കെ ഉണ്ടാക്കുന്നതാരാ
വടയൊക്കെ ആക്കുന്ന അമ്മ തന്നെ ആക്കും ഇത് ഞാനും കൂടെ നിന്ന് സഹായിക്കും അങ്ങനൊക്ക പ്പം കറണ്ട് പോയി വന്ന് നി ക്കുവാടാ ഇപ്പം മഴ നല്ല പോലെ ഒണ്ടാരുന്നു കൊറച്ച് നേരത്തെ വരെ നല്ല മഴയാരുന്നു ആ കറണ്ട് വന്നും പോയി നിക്കുവ ഇനി
അതാണ് ഇവരിത് ശരിക്കും അതാണ് മഴന്ന് മഴന്റെ കാറ് കണ്ടാ മതി അപ്പോ പോകും കരണ്ട് അന്നതാൻ പറഞ്ഞിട്ട് കാര്യം എല്ലായിടത്തുള്ള പ്രശ്ന പിന്നെ വിളിച്ച് വെറുപ്പിക്കണം അപ്പളാണ് ആ ടൈമിൽ ഒന്ന് കരണ്ട് വര്വ മഴ അങ്ങോട്ട് വന്ന അപ്പം പോവും കരണ്ട്
ഇന്നലെ രാത്രിയും ഇവിടെ ഇങ്ങനെ നല്ല മഴ പെയ്തിട്ട് ഞങ്ങള് പുറത്തു പോവാൻ നിക്കുവാരുന്നു ഞാനും അനിയനും ഒക്കെ ആയിട്ട് പൊറത്താ പോവാൻ നിക്കുന്ന സമയം തന്നെ നല്ല മഴയും കാര്യങ്ങളായിട്ട് ഞങ്ങളിവിടെ ചെറിയൊരു മഴ മരൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീണാരുന്നു
ആ ആഹ് അങ്ങനെ
ത്തേനും കുറെ പിള്ളോരൊക്കെ നിന്ന് ആ മഴയത്ത് നിന്ന് കളിച്ചൊണ്ടിരിക്ക കുഞ്ഞു പിള്ളേര് കുഞ്ഞുപിള്ളേര് മീൻസ് കൊറച്ച് ച്ച് നല്ല ആ ഒരു മൂന്ന് നാല് ഒക്കെ പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേര്
ആ ടൈമിലാ അള്ളോ ഇനി വീട്ടിന്ന് പൊറത്തെറങ്ങുന്ന ആരന്ന് ശ്രദ്ധിക്കില്ല മ ക്കളെല്ലാം കൂടെ
മഴ അത്രയും മഴയായിട്ട് നിക്കുന്ന സമയത്ത് പിള്ളേര് മരത്തിന്റെ സൈഡിൽ നിന്നിട്ടൊക്കെ ഉം അതിന്റെ ആ ചെറിയൊരു മരങ്ങനെ ഒടിഞ്ഞ് വീഴേം ചെയ്ത് എന്തോ
ആ പൊറത്തെറങ്ങാൻ മക്കളെ ശ്രദ്ധിച്ച അതേ സമയത്തൊന്നും പൊറ ത്ത് വിടണ്ട നമ്മള് കാത്തിരിക്കാന നമുക്ക് റെഡ് അലർട്ടാണ് ഈ ഭാഗത്തൊക്കെ മ്മളെ അവിടേക്ക് പൊറത്ത് വിടരുതെന്നാ ഇവിടെ മോനൊക്കെ പൊറത്താണ് അത് വേറെ പക്ഷെ ന്നാലും പോ അങ്ങനെ പൊറത്തേക്കൊന്നും പോവുല മ്മളെ ചുറ്റുവട്ടം തന്നെണ്ടാവൊള്ളൂ
അതെയതെ പണ്ടെന്നൊക്കെ പറയുമ്പോ മഴയന്ന് പറയുമ്പോ നമ്മളൊക്കെ കെടന്ന് അങ്ങനെ ഓ ടും ഈ മഴയത്തൊക്കെ പക്ഷെ ഇപ്പ പറ്റത്തില്ല ഇപ്പഴത്തെ ഒരു കാലാവസ്ഥയെന്ന് പറയുമ്പം അങ്ങനെയല്ലേ
ഇപ്പൊ ഇത്തിരി കൊണ്ടാ മതി അപ്പോത്തിരി മ മക്കൾക്ക് സൂക്കേട് വന്ന് ഒരാഴ്ച ഒരു ദിവസം മഴ കൊണ്ടാ മതി രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ നട ക്കണം അവരെം കൊണ്ട് ആ ഒരു പ്രശ്നാണ് ആ മാറൂല്ല വീട്ടില് എല്ലാവർക്കും എത്തും ചെയ്യും ഓരും കഷ്ടപ്പെടണം നമ്മളും കഷ്ടപ്പെടണം
അതെ അതെ
കൊണ്ടിട്ടുണ്ടെങ്കിലെ പ്രശ്നം അതാ നീ പറഞ്ഞ പോലെ നമ്മളൊക്കെ എത്രാ മഴ കൊള്ളല് മഴയുള്ള ടൈമില് പൊറത്തിറങ്ങി പോന്നപ്പം അങ്ങനെ ഒന്നും കയ്യൂല
അതെ
മക്കളങ്ങത്തൊക്കൊരു ഓരോ ഇപ്പഴത്തെ കാലാവസ്ഥെന്റെ ഇതാണ് ട്ടോ അതാണ് പ്രശ്
അതെ അതെ അതെ അതെ
അതിന് പലെ കാലാവസ്ഥകളും ഇതൊക്കാണല്ലോ
പക്ഷെ പണ്ടത്തെ അത്രയും മഴയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നെ കാരണം നമ്മള് ജൂൺ ഒന്നൊക്കെ ആവുമ്പ തന്നെ മഴയെന്ന് പറഞ്ഞ അങ്ങനത്തെ മഴ കൊടയും പിടിച്ചിട്ടൊക്കെ നമ്മള് പോവും പക്ഷെ ഇപ്പഴന്നൊക്കെ പറയുമ്പം എന്തോ
അല്ല അന്ന് പക്ഷെ ഇല്ല മ റ്റേത് സ്കൂൾ തുറക്കുന്ന ടൈമിലൊക്കെ അതൊരു ഇതായി ഭയങ്കര ഇതായിന്നു ആ സ്കൂള് തുറക്കുന്ന ടൈമില് പുതിയ കുട വാങ്ങല് പോക്ക് മഴ എന്തായാലും അന്നും മ സ്റ്റായിട്ട് പെയ്യും ഇതങ്ങനല്ല ഇതിപ്പോ എത്രായിപ്പോ ജൂണിപ്പിങ്ങനെ ആയി ട്ടല്ലെ മഴ പെയ്യണുള്ളൂ അല്ല കഴിഞ്ഞ പ്രാവശ്യക്കെ നേരത്തേ തുടങ്ങീനുല്ലേ ഇപ്രാവശ്യം അങ്ങനെല്ല
മ് സാധാരണ ഒന്ന് തുടങ്ങി തുടർച്ചയായിട്ട് പെയ്തൊണ്ടിരിക്ക് ക്കോട എല്ലാ ദിവസവും മഴയായിരിക്കും എല്ലാം ഒരു ദിവസം പോലും ഇല്ലാതെ ഇരിക്കത്തില്ല പക്ഷെ ഇപ്പഴന്ന് പറയുമ്പം എപ്പോഴൊക്കെയോ പെയ്യന്ന് എപ്പോഴൊക്കെയോ വെയിലടി
അങ്ങനെ അങ്ങത്തെരക്കാവലാവസ്ഥ സാധാരണ വേണം മാ റ്റിച്ചു മേനൽ കാലത്ത് മഴ പെയ്യ്ന്ന് അതുപോലെ മഴ ശരി മഴള്ള സമയത്ത് മഴ ഉണ്ടാവൂല്ല അങ്ങനൊക്കെ എന്തൊക്കൊരു ഇപ്പ തണുപ്പുണ്ടായി അതുപോലെ ഡിസംബറിലൊക്കെ തണുപ്പൊക്കെ ഇപ്രാവശ്യം എന്തൊരു കുറവേയ്നു ജനുവ ഫെബ്രുവരിലൊക്കെ അല്ലെയിനൊ പിന്നെ ഇത്തിരി തണുപ്പ് വന്നിന് ഫെബ്രുവരിലൊക്കെ ആവുമ്പഴത്തിന് തണു ഇപ്പ് കുറയുന്ന ടൈം ആ സമയം കൊണ്ട് ഇതൊന്നും ഇല്ലാണ്ടായിപ്പോയി
ആഹ്
തണുപ്പ് കുറവ് അങ്ങനത്തെതൊന്നുല്ലപ്പ്
ബുദ്ധിമുട്ടൊക്കെണ്ട് അതും കൂടിക്കൊണ്ട് കുഞ്ഞ്മക്കൾക്ക് അസുഖങ്ങൾ വരു അതും വലിയൊരു പ്രശ്നമാണ്
അവർക്ക് മക്കൾക്ക് ഈ കാലാവസ്ഥ താങ്ങാൻ കഴിയണ്ടേ ച തണു പ്പാണെങ്കിൽ അതങ്ങനെ തോന്നുന്ന സമയങ്ങളിലൊക്കെ തണു ഇപ്പോൾ തോന്നുന്ന സമയത്തൊക്കെ മയ മക്കൾക്കാണ്ണല്ലോ അത്‌ വേഗം ബാധിക്കാ
അതെ അതെ അതെ
ഹോസ്പിറ്റലിൽ ന്ന് പോരാനുള്ള ടൈമില്ലാന്ന് തന്നെ പറയണം
ഉം അതെ
അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണു പിന്നെ മക്കളൊക്കെ എല്ലാരും ചായകെ കുടിച്ച അപ്പൊ മഴ കുറവൊന്നുമില്ല അവിടെ മഴ
ഇ ഇപ്പൊ ചെറുങ്ങനെ പെയ്യുന്നുണ്ടടാ മഴ ചെറുങ്ങനെ പെയ്തോണ്ടിരിക്കാ
അതങ്ങനെ അങ്ങനെ പെയ്യുന്നല്ലേ നമ്മക്ക ഇപ്പൊ നല്ല ഇരു ഇട്ട് കുത്തി വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്ന് പെയ്താ അങ്ങോട്ട് തോർന്നതാ അപ്പൊ മക്കളെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പ മഴ കയ്താ അങ്ങോട്ട് കേയറിലായിരിക്കും ചായയെല്ലാം കുടിച്ച അങ്ങനെ ഇറങ്ങിയതാ
ആഹ് ആഹ് ആഹ് ശരിക്കും പറഞ്ഞ ഈ മഴയത്തൊക്കെ ഒരു ചായ കുടിക്കും ശരിക്കും പറഞ്ഞ ചായ ഇല്ലടോ
അതല്ല ഒന്ന് സ്കൂൾല്ലാ വിചാരിക്കുമ്പോ അപ്പോര്ക്ക് സ്പെഷ്യൽ റ്റലുകൾ വേണ്ടിവരും അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ സ്കൂൾട്ട് വരുമ്പോ എന്തെങ്കിലൊക്കെ ആക്കി വെച്ചാ മതി
അതെ
ആവുമ്പോ ആണല്ലോ ഓര്ക്ക് ആവശ്യങ്ങൾ ഉണ്ടാവ
അതെ അതെ
ഉം ഇപ്പൊ ഓനക്കെന്തൊക്കോ വാങ്ങിക്കൊണ്ടന്നിട്ട് വന്നിട്ട ഇപ്പ അങ്ങനെ അങ്ങോട്ട് പോയതാ
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്താ വെച്ചേന്ന്
ഇന്ന് അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല ഇപ്പൊ ബീഫല്ല ഇപ്പൊ ബീഫിന്റെ സീസൺ അയ്നൊക്കെണ്ട് അതുകൊണ്ട് എന്തൊക്കെയ കാറ്റി ഒരു ഇത്ണ്ടാക്കി എന്ന പച്ചക്കറി എന്തൊക്കകണ്ട ഉം തീർച്ചയണല്ലേ നമ്മുക്ക് എനിക്ക് പിന്നെ ബീഫ് വല്ലാണ്ട് താല്പര്യം ഇല്ല മക്കൾക്കും ഇല്ല പക്ഷെ എനിക്ക് ബീഫ് കഴിക്കാനും കഴിയില്ല അലർജിയ മേൽ ഒന്നായിട്ട് പൊന്തി പൊന്തി പോയിട്ട് ചൊറിഞ്ഞിട്ട് പണിയാവും
ഓ അലർജിയാണോ
അത് തിരേ പിടിക്കൂല്ല അപ്പോൾ പിന്നെ ഞാനത് ഒരുക്ക ഉണ്ടാക്കിയൽ എനിക്ക് എനിക്ക് വേറെ റേ ഉണ്ടാക്കണം അപ്പൊ വല്ലാണ്ട് താല്പര്യം ഇല്ല പക്ഷെ അ നമ്മള് കഴിക്കുന്നതിനൊക്കെ ഒ മക്കളും വല്ലാണ്ട് കഴിക്കല്ലോ മെയിനായിട്ട് നമ്മാണല്ലോ അങ്ങനത്തെൊക്കെ എന്തങ്കില കഴി ക്കുമ്പള് എന്തേലും ഉണ്ടാക്കിയല് ബാക്കിത് എന്ത് ഉണ്ടാക്കിയാല എല്ലാം ബാലൻസ്
ആ ആ ആ
അങ്ങനെ ആകുമ്പോ ഒരു പ്രയാസ അപ്പൊ എനിക്കൊരു മടി എന്നാലും എന്തൊക്ക ഓര്ക്കാക്കി കൊടുത്തു ഞാന് എന്തൊക്കോ അങ്ങനെ കഴിച്ചി് അങ്ങനെ പോയി
ആഹ ആഹ്
അ ഞായറാഴ്ച മാത്രം സ്പെഷ്യല് അപ്പോഴ എല്ലാം വീട്ടിൽ എല്ലാവാരും ഉണ്ടാവും
അതെ ഉ
പിെ ശനാഴ്ച മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെങ്ങ കൊോണ്ട് ഒപ്പിച്ചച്ച് കൊടുക്കും ഞായർ അങ്ങനെ പോകും പിന്നെ ഓരോരോ പരിപാടികളും ഉണ്ടാവള്ളോ
അതെ
ടൈമില്ലാ ഒരു ദിവം ഫ്രീ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടായിയിട്ട്ങ്ങനെ
പോയരുന്നു ഇതിപ്പ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ വീലാവുമ്പം എല്ലാ ജോലിയും എല്ലാ ദിവസം ചെയ്തേ പറ്റും
ആഹ അത് ശരി അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഫാമിലിള്ള പരിപാടികളണ്ട് കേട്ടോ എന്തെങ്കിലും കല്യാണോ പരിപാടി ഒന്നും ഇെങ്കിൽ എല്ലാരും കൂ ഒന്ന് കൂടുന്നടൈമിൽ അല്ലെങ്കിൽ ഒ എല്ലാരും കൂടെറത്തു പോവാ അങ്ങനെ അപ്പ നമ്മള് ഫ്രീ ടൈമ നാരാണല്ലോ അങ്ങനെല്ലാം പോവവാ അപ്പൊ മഴനെ കൊൊഞ്ഞപ്പോൊ അതെല്ലാം നിർ
നിർത്തെ അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞ അതൊക്കെ കുറെ മിസ് ആാവും
ആഹ് അങ്ങനെ അതാണ് ഇനിപ്പോ അവത്ത തന്നെ ഇരിക്കണ്ടേ ഇനി പോക്കും കാര്യങ്ങളൊന്നും ഒന്ന കയില്ല അല്ലെങ്കിൽ നമുക്കത് പോണം തോിയാല് ബീച്ചിൽ എല്ലാരും കൂടെ ഒന്ന് വൈകുന്നേരം പോയിട്ട് വര ഒരു കുറച്ച് സയോടെ ഒരു എട്ട എട്ടിന ആകുമ്പോന് ഇങ്ങോട്ട് വന്നാലൊക്കെ ഒരു ഫ്രീ ടൈം
പക്ഷെ ചൂട് വന്ന ചൂട് അ്മാതിരി ചൂടായിരിക്കും
ആ ചൂടാണെങ്കിൽ ആ തയ്ക്ക അത് നമ്മൾ അങ്ങനെ വര കൊറെ രണ്ടു ദിവസം അടുപ്പിച്ചച്ച് മഴ പോ്ത തണത്താലോ അതും പ്രശ്നമാണ് കാല് താഴെ വെക്കാൻ കഴയില്ല കാല് വേദന കാല് കഴിച്ചില്ല അതും ഭയങ്കര താണ് തണുപ്പ് കൂടിയിട്ടുണ്ടെങ്കിലിൽ
അതെ അതെ
അത് തണുപ്പും കഴയില്ല ഇതും കഴയില്ലന്നല്ലൊരു അവസ്ഥയാണ് ഓവറ് ചൂടായിട്ടുണ്ടെങ്ക അതും പ്രശ്നമാണ് നല്ല തണുപ്പ അപ്പ പിന്നെ സഹിക്കാ വിചാരിക്കല്ലേ പിന്നെ വെറുതെങ്ങനെ ഇരിക്കല്ലോ ചൂടത്താണ് തീരെ കയ്യാത്ത അങ്ങനെ കരണ്ടും ബില്ലും കൂടുതലാാവും പിന്നെ കരിും ബില്ും പ്രാവശ്യം കുറയും
കാരണം എ സിയ ഒൊക്കെ ഉള്ളവരൊക്കെ കൂടുതൽ ഉപയോഗിക്കത്തന്നില്ലല്ലോ മഴ സമയം കൂടെ ആയ
ഒരുപാട് കരി മല്ലൊക്കെ വരണ്ട് വേനൽക്കാലത്ത് മക്കളും വീട്ടിലിരിക്കുന്ന ടൈമും ചൂടും എല്ലാം കൂടെ ആവുമ്പോ സമയംങ്ങള
അതെ
ആര ടൈമ ഉണ്ടാവൂലാലോ ഇതെല്ലാം മക്കൾ ഉപയോഗിക്കുന്ന ഇതല്ലേ എന്നിട്ടേ എന്തിപ്പോ വന്നിട്ടേ ഉള്ളൂ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടല്ലേ
അതെടാ അതെ അതെ കൊറച്ചു നേരമായി വന്നിട്ട് ഇനിയിപ്പം ഈ ചെറിയൊരു ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കുളിക്കണം മഴ ആയത കൊൊണ്ട് കുളിക്കാനൊക്കെ നല്ല മടിയുണ്ട് എന്നാലും കുളിച്ചേ പറ്റൂ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്
അതന്നെ അതെല്ലായിടത്തുംുള്ളരു സംഭവമാണ് മഴ പെയ് മഴ പെയ്താ പിന്നെ എല്ലാർക്കും കുളിക്കാനൊരു മടിയാ അതൊ ബാക്കോട്ട എല്ലാ പി കഴിഞ്ഞാലും ബാത്റൂമിൽ കയറാനായിരിക്കും ഏറ്റവും വലൊരു ചടം
ഉ അതെെ ടാ ഞാൻ കൊറച്ച് കഴിഞ്ഞ് വിളിക്കാംട്ടോന്നന്നെ ശ ശടാ